ഹലോ ആഹ് കേക്കാം എനിക്കും കേക്കാം
മഴയുണ്ടോ
ഉം ചിപ്പടെ ചെറുതായിട്ടൊന്ന് ഒന്ന് പൊടിച്ചിട്ട് പിന്ന അങ്ങ് പെട്ടെന്ന് നിന്ന അതു പോലെ നിന്ന് മൊത്തം
ന്നാണ്ട് ഇപ്പ ഇവിടെ പെയ്തു തുടങ്ങി
ഭയങ്കരായിട്ട് പെയ്‌തോ
ഇല്ല ചാറി തുടങ്ങി
ഇവിടെ ചാറിയിട്ടങ്ങ് നിന്ന് ആഹ് ഇപ്പൊതാണ്ട പിന്നിം ഇപ്പൊ അതാണ്ട് പിന്നേം ചാർന്ന് ആ പെയ്യ്ന്ന് ഉം പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടാർന്നോ
ആഹ് ഉണ്ടാർന്നു
ഉം ഇന്ന എന്തു വാര്ന്നു
ഇന്ന് ഇന്ന് കെമിസ്ട്രിയ ഒക്കെ പഠിച്ചായിരുന്നു
ഉം പിന്നെ അവിടെ ടീച്ചറായോ
ആ ഇപ്പ തന്നെ പഠിക്ക വർക്ക് ഔട്ടൊക്കെ
ആഹ് അല്ലേ
ക്ലാസ് ഇല്ല ക്ലാസായിട്ടില്ല
ആഹ്
ക്ലാസായിട്ടില്ല ഇല്ല ഞാൻ വെള്ളം കുടിച്ചോളാം അപ്പൊ തൊണ്ടേന്നാ ജസ്റ്റ്
ഉം ഇന്ന് ഇവടെ എന്റെ ഒരു ചെരുപ്പ് പട്ടി എടുത്തോണ്ട് പോയി
അയ്യോ
വീട്ടിയിടുന്നയാ കിട്ടിയില്ല ഇല്ല
ഓഹ് എല്ലായിടവും ശല്യവാ
ഞാനിവിടെ എല്ലാം കിടന്ന് നോക്കി കിട്ടിയില്ല
ഓഹ് എല്ലാടവും ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പൊ രാത്രിയിലൊക്കെ അങ്ങ് പട്ടി വരും
ആഹ്
ഇപ്പൊ ചെരുപ്പെല്ലാം അകത്തിട്ടിരിക്കുവാ
ഉം ഇന്ന് എറണാകുളത്ത് പോയായിരുന്നു
ആണോ എന്നിട്ട്
പാസ്പോർട്ട് വാങ്ങിച്ചു ഇന്റർവ്യൂ അല്ല പാസ്പോർട്ട് വാങ്ങിക്കാൻ പോയത
ഓഹ് ശരി ശരി
വാങ്ങിച്ചു ഇനി മറ്റേന്നാ പോണം മെഡിക്കലിന്
ആന്നോ ആഹ്
ഉം
എറണാകുളത്ത് തന്നാന്നോ
ആഹ് എറണകുളത്തന്നെ
എന്നാ പിന്നെ അവിടെത്തന്നങ്ങ് നിന്നാ പോരായിരുന്നോ?
മറ്റേന്നാ വരെ നിക്കുന്ന കാര്യം ചിലപ്പോ അവിടെ
ആഹ് അതെ
ഇവിടാകുമ്പോ ട്രെയിനിൽ എൺപത് രൂപയെ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും
എത്ര രൂപ
എൺപത് രൂപ
അതെങ്ങനാ ക്രീം
എറണാകുളത്ത് ട്രെയിനിൽ ആഹ് ട്രെയിൻ
ആഹ് അങ്ങനെ ആ ഓക്കെ
പിന്നെ ഞാൻ ഡിയോൽ ഇടാൻ കവർ എന്റെ വണ്ടി നിറച്ചിക്ക കവറ ആണെങ്കിൽ അങ്ങ് കീറിപ്പോയി
ആഹ്
അപ്പൊ ഞാൻ വിചരിച്ച് ഫ്ലിപ്കാർട്ടീന്നെ ഒരെണ്ണം വാങ്ങിക്കാ വാട്ടർ പ്രൂഫിന്റെ മേടിക്കാൻ കിട്ടോല്ലോ
ആഹ് കിട്ടും
അത് നേരത്തെ നോക്കിയപ്പോ നൂറ്റി നാല്പ്പത് രൂപയൊക്കെ ഉള്ളായിരുന്നു റേറ്റ്
എന്നിട്ട് ഇപ്പരോ
ഇപ്പ പക്ഷേ മുന്നൂറ് നാണൂറൊക്കെ കാണുന്നത് മുന്നൂറ്റി അമ്പത്തി എനിക്ക് തോന്നുന്നു മഴയായോണ്ടെ ആള് കൂടിയതായിരിക്കും
ഉം
ഉം പിന്നെ നൂറ്റി നാല്പത്തൊന്ന് രൂപക്ക് ഒരെണ്ണം ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അത് ക്വാളിറ്റി കുറവാണെന്ന്
ക്വാളിറ്റി കുറവായിരിക്കും പെട്ടെന്ന് കീറി പോവുന്നെ ആയിരിക്കും
ആഹ് പിന്നെ ചോയ്സി എനിക്ക് മസ് ഗ്രൂപ്പുണ്ടോ ചോയ്സിന്റെ
ഇല്ല ഞങ്ങൾ ഞങ്ങളെ ചോയ്സി പാറില്ല
റെയിൻകോട്ടിന് നാല്പ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങ് അതെനിക്ക് തോന്നുന്നെ പ്ലാസ്റ്റിക്കിന്റെ
ആഹ് മറ്റേല്ല നൂറ് രൂപയുടെ ആയിരിക്കും
അതായിരിക്കും നാല്പ്പത് രൂപയോട് സ്റ്റാർട്ടിങ്ണ്ട് മറ്റേറ ട്ടിനും ഒപ്പ വ കുറവായിരിക്കും അവിടെ
ആഹ് ആയിരിക്കും ആയിരിക്കും പിന്നെ കൊട്ടാരക്കര ഒരു മാള് തുടങ്ങി
ആഹ് ഞാൻ ഞാൻ കണ്ടായിരുന്നു
മാൾ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് മാൾ ഓഫ് ചോയ്സുന്ന പെൻ ആ പക്ഷെ അത് ഇത് നീ ചോയിസുകാരുടെ ആണോന്ന് എനക്ക് അറിഞ്ഞൂടാ
ആഹ് പക്ഷെ അതിന് അവിടെ ഗെ ഹലോ
ഹലോ കേക്കുന്നോ
ആഹ് ഗെയിമ് കളിക്കുന്ന കണ്ടായിരുന്നോ
ആഹ് അവിടെ എല്ലാ ഉണ്ടെന്ന് തോന്നുന്ന
ആഹ് എല്ലാം ഉണ്ട്
ഉം നമുക്കൊരൂസം പോവാ
ആഹ് ഒരു ദിവസം പോക കൊട്ടാരക്കര
കൊട്ടാരകര അമ്പലത്തിലൊക്കെ കേറീട്ട് അവിടെ ചുമ്മാ കറങ്ങാൻ പോക
ആഹ്
എന്നാ ഫ്രീട്ടന്ന് എന്തേലും പൈസൊക്കെ വേണം എന്തേലുമൊക്കെ മേടിക്കണങ്കി
അതെ
പൈസൊക്കെ സെറ്റ് ആകുമ്പോ പോവാ
ഇവിടെ മറ്റേ ദീരിയുടെ അമ്മാമയുടെ ആണ്ടാ നാളെ ഒരു വർഷാവും ട്ടോ അമ്മയുടെ അമ്മ അപ്പം നാളെ അവിടെ സദ്യണ്ട് ഉച്ചയ്ക്ക്
അവരെ വീട്ടിതന്നെ നടത്തുവാണോ
ആഹ് അവര് ഇത്തര നടത്തുവാ അപ്പൊ അമ്മയൊക്കെ അങ്ങോട്ട് പോയി അരിയൻ ഒന്നാമത്തെ
ആണോ ഒന്ന് ഓ ഫസ്റ്റ് ആണോ ശരി ശരി
ഉം അപ്പൊ അവരിവിടെ സായന്തനത്തിലും കൊടുക്കുന്നുണ്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്
ആഹ് ഈ നിങ്ങളവടെ അവിടെ ഉള്ളതെ സായന്തന ആണോ
സായന്തനമാ അത് പക്ഷെ ജില്ലാ കമ്മിഷൻ ഏറ്റെടുത്തതാ
ഓ ശരി ശരി
കൊല്ലം ജില്ലക്കാരുടെ പ്രായമുള്ളവര് വഴി വഴിയിലൊക്കെ കെടക്കുന്നവര് പിന്നെ അങ്ങനൊക്കെ ഉള്ളവര് അസുഖ ഉള്ളവരും ഉണ്ട്.
ഓ ശരി ശരി
ഈ ആരും ഇല്ലാത്തവരുണ്ടല്ലോ മീൻസ് ഈ വീടൊക്കെ പൂട്ടിയിട്ടേക്കുന്നവര് മ മാനസിക പ്രശ്നം ഒന്നു ഉള്ളവരല്ല അവരൊക്കെ ഗാന്ധിഭവനിലുണ്ട് കൊറച്ചു പേര്
നസിക പ്രശ്നമുള്ളവരെ മറ്റ ഐവർ കാലെല്ല
ആഹ് അവിടെ ഉണ്ട്
ഉം
ഉം പിന്നെ രാത്രിയിലൊക്കെ എന്തോ കഴിക്കാൻ
അത്രെങ്കില് എനിക്ക് വല്യ വെശപ്പില്ല ഇ ഞ്ഞിപ്പ ഒന്നും തിന്നുന്നില്ലന്ന് വിചാരിച്ചിരിക്കേവാ
ഉം പിന്നെ കല്യാണത്തിന് സാരിയാണോ
കല്യാണത്തിന് സാരി ഉടുത്താലോ എന്ന് ആലോചിക്കുകയാണ് പക്ഷെ ആ ഞാൻ ഒറ്റയ്ക്ക് ആന്നെങ്കി എനിക്ക് ഒറ്റയ്ക്ക് ഉടുത്തോണ്ട് പോവാനും ഒരു മടി ആരേലും കൂട്ടിനൊണ്ടെങ്കി ഉടുക്കായിരുന്നു.
ഉടുക്കുന്നെങ്കി ഡ്രെയ്പ്പെയ്യാൻ കൊടുക്കുന്നേവിടെ മുന്നൂറ് രൂപയെന്തോവ
എവിടാ
അത് ഈ കുണ്ടറ ഭാഗത്ത് ഒരു കടയുണ്ട് അനശ്വരേച്ചി ചെയ്താര്ന്നു.
ഉം അല്ല അത്രേം ആവിശ്യോന്നുല്ല നമുക്ക് തന്നെ ചെയ്യാവുന്നല്ലേള്ളൂ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ വീഡിയോ.
തേച്ച് എടുത്താമതി ഞാൻ അഖിലണന്റെ കല്യാണത്തിന് ഉടുത്ത സാരിയണ്ടോ?
ആഹ്
അത് ഭയങ്കരമായിട്ട് പഠപടാന്നിരിക്കുന്ന സാരിയാ ഒത്ങ്ങിണില്ല ഉടുത്തു കഴിഞ്ഞ പക്ഷെ ഞാനും അനശ്വര ചേചിയും കൂടെ തലേന്ന് അത് പ്രീപ്ലീറ്റ് ചെയ്ത് തേച്ചെടുത്ത് മറ്റേ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന സ്ട്രെറ്റ് മട്ടർ വെച്ചൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉടുത്ത് അത്
ആഹ് എന്റയിലും സ്ട്രൈറ്റ്നർ ഇരിപ്പുണ്ട് ചേച്ചീടെ
അത് വെച്ച് പിടിച്ചാ മതി കേട്ടോ?
ഉം ഞാൻ വിചാരിക്കുന്നു ഉടുക്കുവാന്നെങ്കി ഞങ്ങടെ അപ്പർത്തെ വീട്ടിലെ ചേച്ചിം വിളിക്കണം സാരി ഉടുപ്പിക്കാൻ
ആ അനശ്യരേ ചേചി അടിപൊളിയായിട്ടെട്ക്കും സാരി എനിക്ക് മിക്കപ്പോഴും അനശ്യരേച്ചി ഉടുത്ത് തരുന്നേ
ആണോ ഉം ഇവിടെ അപ്പർത്തെ വീട്ടിലെ ചേച്ചിക്ക് നന്നായിട്ട് ഉടുക്കാ അറിയാം എന്നെ പണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്.
ഗോപികേടെ കൂടെള്ള ചേച്ചിയാണോ?
അല്ലല്ല ഇവിടെ എന്റെ നമ്മുടെ വീടിന്റെ അടുക്കളവശത്തുന്റെ അപ്പർത്തെ സൈഡിലൊരു വീടുണ്ട് ബാക്ക് സൈടായിട്ട് വരും ആ അവിടുത്തെ ചേച്ചി ഉടു ഉടുക്കും നന്നായിട്ട്
ആഹ്
ഇപ്പൊ ചേച്ചി ഉടുപ്പിക്കേം ചെയ്യും ആ ചേച്ചിയോടൊന്ന് പറയ
നോക്ക് ഉടുത്തിട്ട് ഒരണ്ടപ്ഷ നീ ഇനി അഥവാ അങ്ങനെ അല്ലെങ്കി ഇന്നത് ഇടാ എന്നുള്ളത് നോക്കാം
ആ വേറെ നല്ല ഡ്രസ്സ ആയിട്ട് അങ്ങനെ എനി ക്ക അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അല്ലേ പിന്നെ പുതിയത് വേടിക്കണം
ആഹ്
പാവാടെ ഉടുപ്പൊക്കെ ഇട്ടൊണ്ട് പൻ അത് ഉച്ചയ്ക്കാ
ആണോ
ഉം പാവാടെ ഉടുപ്പിട്ടോണ്ട് പാൻ ഒരു മടി അമ്മ അർഞു പാവാടിം ഉടുപ്പൊന്നിടണ്ടന്ന്
ആഹ് ഇടിയുണ്ടെന്ന് തോന്നുന്നു രാത്രി
ആഹ് ഉണ്ട് ഉണ്ട് എവിടോ വല്ല്യ മഴ പെയ്യുവാ അതാ
ഉം നമ്മടെ വീടിനപ്പറത്ത് ഒരു ചേട്ടനിന്ന് ഗൾഫിന് പോവാ നാളെ
ആന്നോ
ഉം
ഏത് സ‌ലത്താ
പറയാ വെയ്യ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ അറിഞ്ഞതാ ഒരാള് പറഞ്ഞു
ആഹ് ശരി മറ്റേ ഇല്ലേ കാണാതെ പോയോ ആ ചേട്ടനെ കിട്ടിയോ?
കിട്ടിയോന്നറിയൻ വയ്യ ഇന്നു അത് കണ്ട്
ആഹ് ഇന്നു ആ ടൊക്കെ ഇട്ടേക്കുന്നെ ഞാൻ കണ്ട് രാവിലെ ഇട്ടേക്കുന്നെ കണ്ടെ പിന്നെ ഉം
നാളെ എന്തോര് ആ പഴവരേന്ന് നാളെ റാലിയുണ്ട് കേട്ടോ
മറ്റേ മലേ ഇതിന്റെണോ ഡെങ്കിപ്പനിടെ ക്കെ
എല്ലാത്തിൻ്റിണ്ട് ആരോഗ്യ സേനടെം
ആഹ് ആരോഗ്യ സേന ഞങ്ങടെ അമ്മിം വിളിച്ച്ട്ട്ണ്ട് ഇവര് കുടുംബശ്രീക്കാരെയ് കൊണ്ടോവാൻ.
ഇവടെ അമ്മയ്ക്കൊക്കെ സെറ്റ് സാരി പച്ച ബ്ലൗസ്.
ആഹ് ഇപ്പം അമ്മയെം വിളിച്ച്ട്ട്ണ്ടായിര്ന്നു ഇങ്ങനെ പോവാൻ വേണ്ടിട്ടേ.
ഉം അന്നേരം അമ്മയ്ക്ക് പച്ച ബ്ലൗസില്ലന്ന് തോന്ന്ന്ന്.
ആന്നോ ഇവടെ സത് കളർ കോഡ് പറണോന്ന് ഇൻക്കറിഞ്ഞൂടാ. ആഹ് ഇത് ഞങ്ങടെ ഇവട്ന്ന് പാല് പാങ്ങോട്ന്നായിരിക്കും.
ആയിരിക്കും ഉം ഇത് പഞ്ചായത്തിലെയാ
ആഹ് അതെന്നെ അപ്പം പാങ്ങോട്ന്നായിരിക്കൊല്ലോ പഞ്ചായത്ത് പാങ്ങോടായതൊണ്ടേ.
ആഹ്
അപ്പൊ നിങ്ങളെ അവട്ന്ന് ജോയിൻ
നമ്മടെ പ്രസിഡന്റ് ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടേക്കുന്നത് പഴവറെ വരണന്നാ എല്ലാരും.
ആഹ് അതായത് നിങ്ങടെ അവ്ട്ത്തെ ഇതായിരിക്കും മൻസ്സിലായോ
ഉം
അവടെള്ള എല്ലാരും പഴവര വരാനായിരിക്കും ഇവടൊള്ള എല്ലാരും എന്തായാലും പാങ്ങോട്ടായിരിക്കും.
ആയിരിക്കും. അത് നീ നാളെ കാണാം പോണം. ഏതാ
മറ്റേ ഇതിനാത്തെ ടെലഗ്രാമില് വന്നിട്ട്ണ്ട് എനിക്കൊന്ന് കാണണൊന്നുണ്ട്.
പോയോരർഞ്ഞ് സൂപ്പർ സിനിമയാണ് ടോവിനോടെ
കൊള്ളവോ?
ഭയങ്കര കോമഡിയ കോമഡ്യൊക്കെണ്ടെന്ന് ഒരുപാട് ചിരിക്കാനുള്ള
ആന്നോ?
ഉം
ആഹ് കാണണോന്നുണ്ടെനിക്ക്.
ഉം നോക്ക്
പിന്നെ പൈസൊക്കെ റെഡ്യാവാന്നെങ്കി പോവാന്ന് വിചാരി
ഉം
ഇന്ന് കാണണം ശെരി ഓക്കെ ബൈ
ഓക്കെ